ആഹ ആഹ് കേൾക്കുന്നില്ലകെ കേക്ക് ഉണ്ട് ട്ടോ ഇണ്ട് ഇണ്ട് എന്താ വിശേഷം
ഹലോ
ആഹ ഹലോ എന്താ വിശേഷം
കേക്കുന്നില്ലേ
ഓ ഉണ്ട്
ആഹ എന്താ വർത്താനൊക്കെ
സുഖം സുഖമാണ് കൊഴപ്പൊന്നുമല്ല ഓ ഓ പണിയ കഴിഞ്ഞഞ് ഓ കഴിഞ്ഞ്
പണിയൊക്കെ കഴിഞ്ഞോ ച്ച
കഴിഞ്ഞ് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ക കാണ്
കടക്ക
ആഹ
പിന്നെ എന്താ വേറെ എന്തൊക്കെയാ
ഒക്കെ സുഖം ഇങ്ങനെ പോണ്
ഉ പണി ഇങ്ങനെ കുള കഴിഞ്ഞു ഇങ്ങനെ വരിക അപ്പഴാണ് ഇങ്ങനെ ഫോൺ നോക്കുന്നത്
ആഹ
ആഹ
ഭക്ഷണം മണിക്ക് ഭക്ഷണമൊക്കെ ആയോ ഉച്ചകൾക്കല്ലോ കാഴയോ ചോദിക്കുക
ആ ഉച്ചക്ക് ഉള്ളത് രാവിലെ പുട്ട്ടുണ്ടണ്ടായി അപ്പൊ ഞാൻ അതന്നെ ഉച്ചക്ക് ഉണ്ടാക്കി ഞാൻ ഒറ്റക്കെ ഉള്ളൂ എതി ഇല്ല അപ്പൊ പിന്നെ ഞാനണ്ടാക്കി
ആഹ പിന്നെ ആരു ഇല്ലെങ്കി ഒരു മടിയാണല്ലോ അല്ലെ
ആ ആരുല്ലെങ്കിലും മടിയാണ് മതിയാച്ചിലാണ്
ആ
കൊറച്ചാളുകളായിടുത്ത്ന്ന് തിന്നാനൊന്നും താല്പര്യംണ്ടാവില്ലേ ആകെ രണ്ടാൾക്കാരല്ലോ ഉള്ളൂ
കുട്ടികള് ഒന്ന് അല്ലേ
ഇല്ല കുട്ടികളായില്ല
ത്രൈകൾ വേങ്ങി ഉ
ആ അക്കൊ ആയിക്കോളും അഞ്ച് വർഷല്ലായിട്ടേള്ളു ഒക്കെ ടൈം ആവും ഉം ഞങ്ങളവിടെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷംപ്പണ്ടായിന് ന്റെ അടുത്ത് ഞങ്ങളെ അമ്മായിന്റെ മ് മോന്റെ വയസ്സിന്
ഉം ഇരുപത്തഞ്ച് കൊല്ലോ
കൊല്ലാത്തിന്റെ മോൾക്കായിനി ഉം അല്ല അതൊന്നനെ ഇപ്പണ്ട് ഗർഭിണിയാണ് ഒക്കെ ഒരു ടൈം തന്നെ ആവണ്ടേ നമ്മൾ കാര്യല്ലല്ലോ
അതണ്ട്
ഉം ഒക്കെ ആവും ടെൻഷൻ അടക്കണ്ട ഉം
ഉം
പിന്നെ എന്താ ചെയ്യെണ്ടോ വർ
ഇല്ല വർക്ക് ഒന്നും അക്കൗണ്ടിങ്ങ് കോഴ്സ് കഴിഞ്ഞതാണ് ഇനി എന്തെങ്കിലും ഒക്കെ ചെയ്യണം.
ന്നാന്താ വീട്ടിലി ക്കാതെന്തെങ്കിലും അങ്ങനെ എന്തോ ആലോചിച്ചൂടേയ്ന്
ഏ
വീട്ടിലിങ്ങനെ ഇരിക്കുന്നേന് പകരം എന്തോ ആലോചിച്ചൂടേനെന്ന ചോയ്ക്കാ
അത് എന്താ വച്ചാ രണ്ട് വർഷം ഞാന് പി. എസ്. സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അത് കിട്ടിയില്ല. പിന്നിപ്പ അക്കൗണ്ടിങ്ങ് കോഴ്‌സ് കഴിഞ്ഞ് ഇനി എവിടെയങ്കിലും കയറണം. പി. എസ്. സിക്ക് വേണ്ടിങ്ങനെ ഇരുന്നീനി. ഇപ്പളും ഇങ്ങനെ തോട്ടെണ്ട് പി. എസ്. സിക്ക് പഠിക്കണംന്നുള്ളത് പക്ഷെ പഠിക്കാനങ്ങട് ഒരുങ്ങണില്ല.
ആഹ്
എന്താ വച്ചാ ഒരു വർഷം ഗ്യാപ്പ്ടുത്ത്, ഗ്യാപ് എടുത്തോടു കൂടി പിന്നെ നമ്മക്ക് അയ്മ്മക്ക് താല്പര്യല്ല.
ആ
ഉം
അത് ഒരു ഭാഗ്യാ. ലേ ലി
അല്ല അതൊരു ഭാഗ്യ. സത്യാണ് ഭാഗ്യതായാലും ഇൻ ൻ്റരികക്കൂട് ഭാഗ്യം പോയിട്ടില്ലപ്പോ.
ചെലോൽക്ക് ദാ വേ പെട്ടെന്ന് കിട്ടും.
ഓ ജെലോൽക്ക് വേ ങ്ക് ട്ടും ഇപ്പൊ ഇൻ്റപ്പം പഠിച്ചൊരു കുട്ടിണ്ടായിനി. ഓൻ ഇൻ്റെ ത്രൊന്നും പഠിക്കൂലേനി. പക്ഷെ ഓന് വസ്റ്ററ്റംറ്റ്ലന്നെ കിട്ടി.
ആ
ഞാൻ രണ്ട് വർഷം പ്രിപ്പയർ ചെയ്ത്ണ്. ഓനൊരു വർഷേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളു. ഓന് കിട്ടി ഇപ്പൊ ജോലി കേറി, ശമ്പളായി ഇപ്പോ, ഫസ്റ്റ് എൽ ജി എസേനി കി ട്ട്യെ. പിന്നെ എക്സസ് എക്സൈസ് ഇല്ലേ ഈ ലഹരിയൊക്കെ ഉപയോ ക്കുന്ന ആ അതിലേക്ക് കിട്ടി.
അക്കെ ഒര് ഒര് ഇത് തന്നെണ്. തെര്ക്കോൽത് കിട്ടിക്കൊള്ളണം ഇന്നൊന്നുല്ലാ. ഉം അ തും ഈ പ്രസവും ഒക്കെ ഒരു ഭാഗ്യ.
അഅന്നേ ഒക്കെ ഭാഗ്യന്നെ.
അങ്ങനെയല്ല വ പ്രസവി അതെല്ലാം പറഞ്ഞട്ടോ ഗർഭിണി ആവുക എന്നല്ല പ്രസവി ക്ക്ണ് ചെലോല് ഓ ഓപ്പറഷ ആരിക്കും എടെ ചെലോല് പറയൂ ഓപ്പറേഷൻ ആ ഇപ്പം നല്ലോ വർക്കൊക്കെ ചെയ്യൂട്ടോ പ്രസവിക്കാന് ശേ ആ സമയത്ത് ഇത്രേ ആൾത്തോപ്രശായോണ്ട്
ഉം ഉം അതെ
ചെയ്യാത്തോൽ പ്രസവിക്കും ആക്കൊരു ഭാഗ്യം ആ എന്റെ ഒക്കെ ഓപ്പറേഷ അതാ ഞാൻ പറഞ്ഞെ ഞാൻ അടങ്ങി നി
അല്ലോ ഓപ്രേഷൻ ചെയ്തി വിചാരിച്ച് ഇപ്പൊ എന്തേലും ബുദ്ധിമു ട്ടുണ്ടോ
എനിക്ക് ബുദ്ധിമുട്ട് ന്നെണ് ചെലോല്ക്കൊന്നും കൊഴപ്പൊന്നുല്ല എനിക്ക് മൂന്നെണ്ണം കഴിഞ്ഞി അപ്പം ബുദ്ധിമുട്ടുണ്ട് നിക്ക് നിർത്തിം ചെയ്ത് യൂട്രസ് ഒക്കെ ഒഴിവാക്കി
ആണോ അഎന്തറ്റി
ആ ഓൾക്ക് മൊഴണ്ടായിട്ട് ഉം അപ്പൊ ബുദ്ധിമുട്ടെന്നേണ് ആ ഹ്ആഹ് അഫയ്ന്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതൊക്കെ അൽഹംദുലില്ലാഹ് ഒരു ഇത് സ്റ്റിച്ചിങ്ങും ഇതൊക്കെ പഠിചീനു അതിനൊന്നും ഇപ്പം കഴില്ല
അതല്ല ഇങ്ങൾക്ക് യൂട്രെസ് റിമൂവ് യ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇണ്ടോ
അയ്ന്നെന്നെ ഞാൻ പറഞ്ഞെ സ്റ്റിച്ചിങ്ങിക്കെ പഠിച്ചീന് മിഷീനി ചൗട്ടാനൊന്നും പറ്റില്ല
ആഹ് അത്ണ്ടായിട്ട ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ ഓപ്പറേഷൻ
എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ചു വർഷം ആയി ഇങ്ങനെ നട്ടെല്ലിന് നീര് വര ഇങ്ങനെ ഇരുന്ന് വർക്ക് ഒക്കെ ചെയ്തിട്ട്
ഉം
അടങ്ങി ങ്ങനെ ഇരിക്കാനൊന്നും തോന്ന ഇരിക്കാനൊന്നും കഴിയില്ല അമ്മള് മിഷീൻ ഉം അതൊക്കെ ഇണ്ട് എ അയ്ന് യൂട്രസ് റിമൂവ് ആക്കിയിട്ട്ന്നില്ലട്ടോ ഉം അല്ല അതെടുത്തിട്ടാണ് ആയിക്കൊള്ളണം ന്നില്ല ഇൻക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ അമ്മള മ്മ ബാലൻസ് വര്ന്നത് നമ്മളെ ഈ നട്ടല്ലിനാണല്ലൊ വെയിറ്റൊക്കെ വര നട്ടല്ലിനാണല്ലോ അപ്പം ആ നട്ടല്ലിന് ഇന്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ നീര് വരു
അതെ ലെ
അപ്പ അങ്ങനെള്ള ബുദ്ധിമുട്ട് അപ്പ അമ്മളെ ആഗ്രഹങ്ങളൊക്കെ എടുക്ക കുഴിച്ചു മൂടണ്ട്യേരു
അതാണ് അല്ല സ്റ്റിച്ചിങ്ങിപ്പ അടിച്ചാലൊക്കെ കാര്യണ് ആർക്കെങ്കിലും ഇപ്പൊ അടിച്ച കൊടുത്താലൊക്കെ മി ൻ വെച്ചാലോ
മെഷീന്റെ ടേബിൾ ടോപ്പ് മെഷീനൊക്കെ വാങ്ങി മറ്റേ ഒയുവാക്കിയട്ട് ഇങ്ങോട്ടൊന്നും കഴിയണില്ല ഇങ്ങോട്ടും കഴൂല എനക്ക് എന്തെങ്കിലും ഒരു ഭാരപ്പെട്ട ട്ടെന്തെങ്കിലും പണിയെടുത്താലൊക്കെ തുടങ്ങും പിറ്റേന്ന് തുടങ്ങും പിന്ന പോയി കാണിച്ചു ഡോക്ടർ തന്നെ ദേഷ്യം പിടിക്കുവാ നക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂലാ അറീലന്നറയും നമ്മക്ക് ആണെങ്കി എനിക്ക് ആണെങ്കി വെറുതെ നിക്കാൻ കഴിയൂല ഇന്ക്ക് എന്തെങ്കിലും ഇങ്ങനെ എടുത്തോണ്ട്ക്കണം
ആഹ്
അ അപ്പ എന്റെ ഒരു ബുദ്ധിമുട്ടാണ്
ആഹ് ആഹ്
ഉം പിന്നെന്താ പരിപാടി പറന്തല്ലേ
വേറെന്താ പരിപാടി ഒന്നും ഇല്ല ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുവാ ഒറ്റക്കല്ലാത്തൊരു പരിപാടി ഇല്ല
ഉം ഉം കൃഷി എന്തോ ഉണ്ടോ
കൃഷ് കൃഷിയൊന്നൂല്ല കൃഷിയൊന്നും ചെയ്യലില്ല
ലെയാ
ഉം കൃഷിയോടും താല്പര്യില്ല കൃഷിയോട് താര് തല്ല നല്ലന്നെ ഒന്നാത് സ്ഥലം വേണ്ടേതിന്
ഉം
പിന്നെ മണ്ണ് ഇങ്ങോട്ട് കൊ കത്യാല് കുഴിനഗം വരും
ആഹ്
അപ്പൊ നക്കാങ്ങട്ടെരപ്പവും അപ്പൊ അതങ്ങട് ആലോച്ച
അയിന് അയിന് ഞാൻ നല്ലൊരു നല്ലൊര് ഓൽമെന്റ് പറഞ്ഞരാ സർഫ ആ സർഫാസ് ന്ന് റഞ്ഞൊരു ഓയിൽമെ ൻറ്റിണ്ട്
സർഫാസിലെ
ആഹ് അത് വാങ്ങിയൊന്ന് തേച്ചോക്കണ്ടി
പോവേ മാറൂലേ
വേഹേ മാറു
അതെല്ലേ ഇടക്കിടക്ക് കൊഴിയുന്ന കൊണ്ട ഞാൻ പറഞ്ഞ ചളയിലൊന്നും കളിക്കല്ല പക്ഷെ നമ്മൾ ഈ തൊടച്ച വെള്ളം തിരുമ്പിയ വെള്ളൊക്കെ കാൽമൽ ആകുമ്പോളേ
ആഹ
എന്നാ തന്നെ ഉണ്ടാവും കാരണം നാങ്ക ഉള്ളോട്ട് ഞാൻ വെട്ടു അപ്പൊ അത് കാരണത്താൽ എന്താ കുഴിന്നഖ എടക്ക് വേദന വരും
അത് ഞാൻ നിങ്ങള് എന്റെ ഹസ്ബൻഡന് ഇങ്ങനെ ഉണ്ടായിട്ട് അത് ത്രൂ ആക്കിണ്ടിട്ട് ഇപ്പൊ ഒരു രോഗം തന്നെയാണ്
കുഴിനഖ അല്ലേ കുഴിന നഖ പിന്നെ എന്താ പറയാ ഈ മണ്ണ് പ റ്റത്തൊണ്ടേയ്
ഉ അതിന് മണ് ഇതിലൊന്നും ചെയ്യാത്തവർ കുണ്ടേ ന്റെ ആ ചെലൾക്ക് എന്തെങ്കിലും ചെറിയ വി വിഷയം മതി എന്റെ ഹസ്ബൻറിന് ഉണ്ടായിട്ട് എത്രയൊ ചികിത്സിച്ചു ഇപ്പൊ ഈ ഓൾമന്റ് തേച്ചാര മാറി ഇങ്ങിട്ട് ഈ യോൽമൻറെ എത്രോ ആക്ക് പറഞ്ഞ കൊടുത്തും
ആ ഒൽമെന്റ് എങ്ങനെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താ
ആ അങ്ങനെ ചെയ്തേനി ഇങ്ങട്ട് അത്പ്പ മെഡിക്കൽ ഷോപ്പ് ത്തുന്ന വാങ്ങിയ പിന്നെ പറഞ്ഞ കൊടുത്തലൊക്കെ വാങ്ങി തെച്ചിട്ട് എല്ലാവരും പറയണ്ട നല്ല മാറ്റുണ്ട്ന്ന്
സർഫാസിലെ
ഉ എവിടെ
സർഫ് നാല് വശാ മതിയല്ലോ സർഫ് നാല് വശാ മതിയല്ലോ അരെ
ആഹ് അല്ല ആരുതെങ്കിലും മാറണേ മാർട്ടെ അവര് വല്ലാ
അതെ അതെ അതെ പറയണല്ലാം ബുദ്ധിമുട്ടാ കാല് ഇന്റെ കാല വെട്ടീനി കുഴിനക ഉണ്ടായിട്ടേ നഖംവെട്ടി പൈത്തൊക്കെ ചെയ്തീനു ഹലോ
ആഹ് ഞാൻ കേക്കണ്ട് പറ
ആഹ് കേക്കുന്നുണ്ട്
ആ അല്ല അങ്ങനെ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്ന്ന് പറെ വേറെന്താ അങ്ങനെ പോണെ
ഏ
വേറെന്താ അങ്ങനെ പോണ് അറിയാം കുഴപ്പൊന്നുമല്ലാതെ പോണ്ട്
പിന്നെ എന്താ എന്താ വീട്ടില് എന്താ മോന് മക്കളൊന്നും സ്കൂൾ ഉണ്ടാവലല്ലേന്ന്
ഇന്നൊക്കെ ഫ്രീയാണ്
സൗണ്ടാണ് പ്രശ്ന്റെ പോണല്ല കംപ്ലയിൻറ്റാ സൗണ്ട് എടക്കെടക്ക് പോവാ ഹലോ
ആഹ് ഞാൻ കേക്കണ്ട്
അതെ സൗണ്ട് എടക്കെടക്ക് പുവാണേ സൗണ്ട് ചെറുതായിട്ട് കേക്കുന്നുള്ളൂ ഇപ്പൊ
ഏഹ് ഞാൻ എന്റെ ഫോണിനെന്തോ തരാറുണ്ടായിട്ടന്നെ
ഏഹ്
ഫോണിന്റെ എന്തോ പ്രശ്നാണ്ന്ന് പറയ് -
ഫോൺന്റെ പ്രശ്നാണ് ഫോൺ നെന്താ വെച്ചാല് എടക്കെടക്ക് കേടാവ്വ എടക്കെടക്ക് സ്പീക്കർ വരും എടക്കെടക്ക് പോവും ഒന്നാമതെന്നല്ല ഇന്ന് നിക്കാഹ്ന് തന്ന ഫോണ അത്
ആ
അത്യാവശ്യം അഞ്ച വർഷ ആണ് അഞ്ചാറ് ആറ്
ആ എന്റെ പിന്നെ മ എന്റെ പിന്ന് ഫുള്ള് റേഞ്ചും ഉണ്ട് ഇവിടെ കൊഴപ്പൊന്നുല്ല ഇവിടെ ഫുള്ള് റേഞ്ചും ഉണ്ട് റയാ
ഫുൾറേഞ്ച്ണ്ട അ സംഭവംന്നല്ല ന്റെ ഫോൺന്റെ കംപ്ലയിന്റയി നിക്ക് ബ്ലൂടൂത്ത് കംപ്ലയിൻ്റ ആയിന്നു എടുക്ക അയില്ല താണ്ടു സൗണ്ട് ആക്കണോ ഇനി ഇ കറക് ആയിട്ട് ഞങ്ങള ഇങ്ങോട്ട് വിളിച്ചോ എന്നാല കറക് ആയിട്ട്ന്ന കൂടി പത്തി ഇൻറ്റായിട്ട്
ആ
ആ അപ്പൊ ഇങ്ങക്കൊന്ന് താവല്ലോ പിന്നെന്താ വേറൊക്കെ എന്തൊക്കെയാ
പിന്നെന്താ മക്കളു ഇവിടെണ്ട് രണ്ടെണ്ണം ഇവിടെണ്ട് വലുത് കളിക്കാം എത് കുളി ക്കാൻ പോയിന് വന് പ്ലസ് ടു
ഏ
പ്ലസ് ടു
ആ ഫസ്റ്റില എത്തിനല്ലേ നായികോട്ട പ തിണ്ടായിര്ന്നാല്ലേ ഇ എ കുളിച്ചൊ നാ ഇത് കഴിഞ്ഞിട്ട്